ഹലോ!
ഹലോ
ആഹ് പറയെടീ
കെടന്നായ്ര്ന്നോ നീ
ഇല്ലടീ നാളത്തെ ഒരു വർക്ക് യ്തോണ്ടിരിക്കുവായിരുന്നു അവിടെ പഠിക്കാൻ പോകുമ്പോ കൊണ്ടു പോവാൻ
ആഹ്, ഇന്നലെ ഞാൻ നേരത്തെ വെച്ച്, ആഹ്
ഉം ഉം
നീര്ത്തെ വിളിച്ചില്ലായിരുന്നോടീ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. പിന്നെ വിളി
ആണോ, ഉം ഉം
ഉം, അപ്പിന്ന് ചെയ്തോണ്ട് പോണ്ടതായിരുന്നുടീ ഇന്ന് ഞാൻ പോയില്ലല്ലോ. അപ്പവിടെള്ളൊരു ചേച്ചി മെസ്സേജ് ഇ റ്റ നാളെ ഇത് എഴുതിക്കൊണ്ട് വരണേന്നും പറഞ്ഞോണ്ട് ഞാന്പ്പിന്നെ ഇത്‌ ഒന്നും അറിയത്തില്ല. എന്താ അതൊക്കെഴുതിയെ ഹോം വർക്ക് ഉം, നീ ഫുഡൊക്കെ കഴിച്ചോ?
ടീ ഞാൻ കഴിച്ചോണ്ടിരിക്കുവാടീ
ആണോ, ഉം
ഉം, ഞാന് വീട്ടിൽ പോകുംന്ന് പറഞ്ഞില്ലേ, ഇന്റെട്ക്ക് അച്ഛനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ
അ ആഹ്
ഉം, പോയിട്ട് വന്നു. ഇപ്പ ഇത് കഴിക്കുന്നു ഇന്നിച്ചിരി നേരത്തെ കുഞ്ഞിനെ ഒറക്കണം. ഇവട്യൊ അവനൊരു മണിയാവത്തില്ലേ?
ആഹ്, താമസിക്കാലോ
ഉം, ഉം ഇന്നിച്ചിരു നേരത്തെ കിടത്തി ഒർക്കണം. കാര്യ വേ ബാലവാടിപ്പൊ തൊടങ്ങിയല്ലോ
ഉം, അതായിനിപ്പ രാവിലെ നേരത്തെ എഴുന്നേക്കെണ്ടേ
ആഹ്, അതുകൊണ്ടങ്ങനെ കാത്തിരിക്കുന്നു, ഞാൻ കഴിച്ചിട്ട് ട്ട് ചെല്ലാൻ അവൻ കാത്തിരിക്കുവാ ചേട്ടൻ രാത്രി താമസ്ച്ചാടീ കടക്കും ചേട്ടന് വർക്കുണ്ട് ചെയ്യാൻ
ആഹ് ആഹ്
അപ്പം ചേട്ടൻ ഹാളിരുന്നു ചെയ്യും
ആഹ്
പ്പീ ഈ കൊച്ച് വരത്തില്ല മനസ്സിലായോ
ആഹ് ഉറങ്ങാൻ വന്നിരിക്കത്തില്ലല്ലോ ഇവരി ഇരിക്കുമ്പഴത്തേക്ക്
അവനച്ഛനെ ചുറ്റിപ്പറ്റിയിരിക്കും
ഉം
ഉം ചേട്ടൻ ചെയ്തിട്ട് വരുമ്പോ ഒത്തിരി വൈകും
ഉം ഉം എങ്ങനുണ്ട് വർക്കൊക്കെ നല്ല രീതിക്ക് പോന്നോ
ആ റീച്ചൻസര്ച്ചാടീ അത് വർക്ക് ഇത് പൈസ ഉം ഉം പിന്ന അല്ലത്തെ മറ്റേ പ്ലംബിങ്ങും ആണ്ട് പ്ലംബിങ്ങല്ല ഇലക്ട്രിക്കൽ
ഉം ഉം
ഞാനെടി കുഞ്ഞിനെ അരിയും പയറും കൂട്ടിട്ട് കഞ്ഞി വച്ചായിരുന്നു
ആഹ
അപ്പ അവൻ കുടിച്ചിട്ട ബാക്കിയിരുന്നു
അത് കുടിക്കുവാണോ നീ
ഇ ഒരു മീൻവർത്തതു ഇവിടെ ഉണ്ടായിരുന്നു മത്തി
ആഹ മീനൊന്നും ഇപ്പഴേ നമുക്ക് ഇവിടെ പണ്ടത്തെ പോലെൊന്നും കിട്ടുന്നില്ലല്ലോ
ആഹാ എന്ത് പാടാടി ഇന്ന് അച്ഛൻ ഇപ്പൊ വെള്ളത്തി കൊണ്ടുവന്ന പൻന്ത്രണ്ട് മത്തി
അല്ല പണ്ട് നമുക്കെ ഒരു വെക്കേഷനൊ ഒക്കെ ആവുന്ന സീസൺ പണിക്ക് ഇതൊക്കെ ക്കൊ ഉണ്ടല്ലോ മറ്റേ കൊഞ്ചു അയിലെയൊ ഒക്കെ ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ അങ്ങനെ മത്തി മാത്രല്ലേ കിട്ടുന്നുള്ളൂ മത്തിയും ചൂടയും മത്തിയും കിട്ടുന്നില്ല അതാ ഇവിടെ വെലക്ക് വാങ്ങിക്കുവാടീ കൂടുതലും ഉം അതാ ഒരുപാട് എല്ലാം അയിലെ ഒക്കെ ഓർമ്മയണ്ടെടീ നമ്മളെല്ലാം എന്നും വീട്ടിൽ അയില മടുക്കുന്ന രീതി കൊഞ്ച് എന്നും എന്നും കൊഞ്ച് ഇപ്പൊ അങ്ങനൊന്നും ഇല്ല
ആഹ മീനും ഇല്ല
മീനില്ല അതാ
വളകാർക്ക് ബോട്ട്ക്കാർക്ക് ഒന്നും പണിയും ഇല്ല
ഉം
എടി ഇതിപ്പൊ കൊറെേ നാള് കൊണ്ട് വിചാരിക്ക ഇച്ചിരി മത്തി വേണം മത്തി വേണം
ഉം
അങ്ങനെ അമ്മ ഉച്ചക്ക് വറുത്തതാ വേസ്റ്റ് ആക്കണ്ടല്ലോ വീട്ടീന്നൊരുതുള്ളി ചോറ് തിന്നിട്ടാ വന്നതേ
ഉം ഉം
ഉം അച്ഛൻ അമ്പലത്തിന്റെ ഗ്രൗണ്ടിലിട്ടാടീ വണ്ടി ഓടിക്കുന്നത്
ആഹ
അപ്പം അവിടെ അവിടെ നീട്ടാനൊരു മാമൻ പോവും നമ്മുടെ വീട്ടിന്റെ കുറച്ച് അപ്പറത്തുള്ളയാ അപ്പം അമ്മമ്മ വല കളിക്കുന്നു അപ്പം ആ വള്ളക്കടവിന്റെ അടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെടി കടത്തു കടവു ഇപ്പൊ കാര് കെട്ടികൊടുക്കത്തില്ലേ കടത്ത കളവൊക്കെ
ആഹ് ആഹ
അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടേ അപ്പം അവിട ഈ കുളച്ചക്കായന്ന് പറയത്തില്ലേ
കുളച്ചക്കാാരോടെ ഉം
അച്ഛന്മാർ ബോട്ടിൽ പോയിട്ട് വന്നിട്ട് പറയും നിറയെ കുളച്ചൊക്കെ അ
ഞാൻ കേട്ടിട്ടുണ്ട് ടി ഒരു വാക്ക് പക്ഷെ ഇപ്പ ആർ ആ കേട്ടിട്ടുണ്ട എവിടെയൊക്കെയോ
ആ് അവര് ആ മാമമാര് കുളച്ചക്കാരന്ന് വെച്ചാ ഇവിടെള്ളവരല്ലടി
ഉം ഉം
അവര് ഇവിടെന്ന് വള്ളത്തിൽ കയറുവാ തോന്നുന്നു അപ്പം ആഹ അപ്പൊ അവിടെ രണ്ട് മൂന്ന് മാമാർരുന്നു അപ്പ അവിടെ അവരെ ആ വള്ളത്തിൽ പോന്നെ കുഞ്ഞി വെള്ളോ ടീ?
ഉം. ഉം.
ആ വെള്ളത്തി ഒര് കപ്പലില്ലേ? ഇവര് ഇടക്കു ന്നകടവത്ത് പോകന്ന് മീൻ പിടിക്കാൻ. ഉം.. കുഞ്ഞ വള്ളാ അവർക്കിന്ന് അയിലേും- ആ. അല്ലിയെല കിട്ടിരുന്നു അവർക്ക്, വല്മുട്ടെ- അവിടെരുന്ന ആർക്കൊക്കെ കിട്ടിന്നാ പരിസരത്തെ കടവിന്റെ അടുത്തു.
ഉം ഉം.
ഉം
ഞാൻ ഇന്ന് രാവിലെ നിന്റെറ അടുത്ത ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ? അനിയത്തിക്ക എന്തോ- കരഞ്ഞ മെസ്സേജ് ഒക്കെ ഇട്ടാന്ന ആ ചേച്ചിക്കേടി പിന്നെ- എന്താ ബയോപ്സി ടെസ്റ്റ് ചെയ്തപ്പ- എന്ന്വച്ചേ ക്യാൻസർ അല്ല എങ്കിലും, പിന്നെ ഉറപ്പിക്കാൻ പറ്റത്തില്ലന്ന്. ആണോ അല്ലയോന്ന് അപ്പൊ ഒന്നും കൂടി- ടെസ്റ്റ് ചെയ്യണം അതിന്- അയച്ചു. ഇന്ന് ഇന്ന് നാളെ രാവിലെ എങ്ങാണ്ട് അയക്കുവെന്ന്. അപ്പൊ അത്, ആർ സി സിൽ ഉം.
നമ്മള് ഇപ്പ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്. ഈ എടുക്കുന്ന സാധനം, അവർക്ക് അയച് കൊടുക്കത്തില്ലേ?
ഉം.
ആ എറച്ചി കൊടുത് കഴിയുമ്പഴത്തേക്കും, അത് വീണ്ടും ഇങ്ങനെ അയച് കൊടുക്കും? ബാക്കി ഫാ കളയത്തില്ലേ?
അല്ലടീ വേറെന്തോവാടീ- പരിശോധനക്ക് അയച്ചത്. യൂട്രസ് ഉം യൂട്രസ്. ആ ചേച്ചിക്കേ ഇപ്പൊ ഈ ഓപ്പറേഷന്റെ- ഭാഗമായിട്ട് വേറെന്തോ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ? എന്താണ്ടാ- ഇത് സിംറ്റംസ് എന്തോ കാണിച്ച്. എന്തുവാന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ- പിന്നെ യൂട്രസിന്റതായിട്ടുള്ള ഓപ്പറേഷൻ അല്ലടി, ഇപ്പൊ കഴിഞ്ഞത്. വേറെ എന്തിന്റെയോ കഴിഞ്ഞ- അപ്പൊ ഇപ്പഴാണെങ്കി- പിന്നെ യൂട്രസിനകത്ത് അങ്ങാണ്ട് എന്തോ ഒരു ഇതുപോലെ ഉണ്ടെന്ന്. എന്തോ ഈ ചേച്ചി പറഞ്ഞ. എനിക്കപ്പ ചേച്ചിയാണെങ്കി ഞാൻ പറ ഏ-
സിസ്റ്റ് വല്ലോ ആണോ?
ആ യൂട്രസ്സിലെടീ അതെ-
ഉം.
പിന എന്തുവാടീ ഞ അത് പിന്നെ ഒരു സംശയം പോലെ ഉണ്ട്. അപ്പൊ ഈ- ഒന്നും കൂടി. അപ്പൊ ഇത് പുറത്ത് നമ്മുടെ ഈ ഹോസ്പിറ്റലിന് പുറത്തുള്ള എന്തോരിതില്ലെ ആ ബയോപ്സി. പെ ടെസ്റ്റ് ചെയ്തത്.
ഓ ഓ.
ഗവൺമെന്റിന്റതായിട്ടുള്ള ഈ ആർ സി സിയിലോട്ടാണ് ഇതിപ്പ വീണ്ടും - നാളെ അഴക്കുന്നത്. അപ്പ അവിടുത്തെ റിസൾട്ട് വന്നിട്ട് ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗ റ്റീവ് ആണെങ്കിലും യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന്. കുഞ്ഞുങ്ങളില്ലെടീ, അങ്ങനെ അവർക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളു ആയിട്ടൊക്കെ ഇരിക്കുവ.
പ്രഗ്നൻറ് ആയിട്ടില്ലേ?
ഇല്ലടി പ്രഗ്നന്റ് ആയിട്ടില്ല. എന്ന് വെച്ചാ നമ്മളെക്കാളും മൂത്ത ചേച്ചിയാ.
ആഹ്.
ആറു വർഷയി കാണും ഡി നമ്മളെക്കാളും മൂ ത ഡി ആ ചേച്ചി പക്ഷേ ഇച്ചിരി താമസിച്ച ആ ചേച്ചി ഒരു മുപ്പത് വയസ്സാ ആവാറായപ്പോഴാ കല്യാണം കഴിച്ചത് അപ്പൊ അവർക്ക് ആദ്യം കൊറ പി സിയോടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ആ ചേച്ചിക്ക് നല്ല വണ്ണം ഉണ്ട് ഡി
ആഹ് ആഹ്
അപ്പൊ പി സി യോടി ഉള്ളോണ്ടൊ ഒക്കെ പിന്നെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തപ്പോഴും ഇർക്ക് അത്രക്ക് ഇപ്പൊ ഉടനെ കുഞ്ഞുഞ് വേണം അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ്ടെ നടന്നതല്ല
ഓ
അപ്പൊ ഇന്നലെക്ക ആ ചേച്ചി ഇരുന്ന് കരയുന്നന്ന് എനിക്കൊരു കുഞ്ഞായിട്ട് എനിക്കിത് റിമൂവ് ചെയ്താൽ മതിയ എന്നൊക്കെ പറഞ്ഞുത് കാര്യം ഇനി റിസൾട്ട് വന്നാലും ഇപ്പൊ മ ഇതെന്തായാലും റിമൂവ് ചെയ്തിട്ട് മറ്റേ കീമോ എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്
അപ്പൊ ആ ഫസ്റ്റ് അങ്ങനെ വല്ല ഉണ്ടോ ടി പോസിറ്റീവ് എല്ലാം കാണിച്ചു
പോസിറ്റീവ് കാണിച്ചില്ല ഡി അത് ഇനി അടുത്ത ടെസ്റ്റന്ന് വച്ചാ പ്രീ ക്യാൻസറസ് എന്നൊക്കെ പറഞ്ഞോ കൊണ്ടാണെന്ന് എന്തോ ഒരു ഡൗട്ടുണ്ട് അതില് ചിലപ്പോ തൊണ്ണൂറ് ശതമാനവും ചിലപ്പോ ഇത് അടുത്ത ടെസ്റ്റിലും ചിലപ്പോ കാണാൻ സാധ്യതയ ഉണ്ടെന്നും അല് പത്ത് അഥവാ ഇതിപ്പ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് ട്ട് ഫസ്റ്റ് ഈ കീമോ എടുക്കണം അങ്ങനെ അങ്ങനെ പോകണം അഥവാ ഈ സംഭവം പോസിറ്റീവ് അല്ലെന്നുണ്ട് നെഗറ്റീവ് ആണെങ്കിലും ഈ സിസ്റ്റ് ഇനി ആ യൂട്രസിനകത്ത് വെക്കാൻ പറ്റത്തില്ല അപ്പൊ തന്നെ റിമൂ മൂവ് ചെയ്യണന്ന് യൂ ഡ്രസ്സ് അങ്ങനെ അവര് വിഷമിച്ചൊക്കെ ഇരിക്ക അപ്പൊ ആ ചേച്ചി പറഞ്ഞ് ഞങ്ങൾ ഉടനെ പ്രഗ്നന്റ് ആവാ നോക്കാം എന്നിട്ട് എനിക്ക് കുഞ്ഞിനെ പുറത്തെ എടുത്തിട്ട് യുഡ്രസ്സ് മാറ്റിയാലും കുഴപ്പൊല്ല എന്നൊക്കെ പറഞ്ഞൊണ്ട് പക്ഷെ അങ്ങന ഡോ ഡോക്ടർമാര് സമ്മതിക്കത്തില്ലല്ലോ ഇനി പ്രഗ്നന്റ് ആയി
അത് ഒ ഒരു എത്ര നാള് എടു കണ്ണം പ്രഗ്നന്റ് ആവാൻ തന്നെ എത്ര നാൾ എടുക്കണടി
ആഹ് അതാ ഡി ഇവർക്ക് ഒന്നാമതെ ട്രീറ്റ്മെന്റ് ഒക്കന്നും കഴിഞ്ഞിട്ട് ഇവരൊന്നും ചെയ്തൊന്നു ഇല്ലല്ലോ
ആഹ് ആഹ്
അങ്ങനെ അവര് വിഷമിച്ചൊക്കെ ഇരിക്ക ആ ചേച്ചിണെങ്കിൽ എന്നെ വിളിച്ചിട്ടാണെങ്കിൽ ഭയങ്കര കരച്ചില് കാര്യം ഭയങ്കര ഇപ്പ തന്നെ ആ് ചേച്ചി ആ ചേച്ചി അടി ഞാൻ ആ ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് നീ കണ്ടായിരുന്നൊ ഒരു ചേച്ചി ചച്ചിയുടെ സാരി ഉടുത്ത്
കണ്ടായിരുന്നു
ആഹ് അതാടിയാ ഞങ്ങളുടെ കൂടെ അവിടെ കോട്ടയ്സില് ഉണ്ടായിരുന്നു ഏച്ചിയത്
ഡി എനിക്ക് ഫസ്റ്റ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈമില്ലേ എൻ്റെ ഓവറക്കത്ത്രു ചെറിയൊരു സിസ്റ്റം സ്റ്റം ണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ അത് നമുക്ക്ങ്ങെനെ വരുന്നതാ
ഉം
അത് ചുരുങ്ങി പോവാനും ചാൻസുണ്ട് അത് വലിയ കാര്യക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഇവരെനിക്കൊരു ടെസ്റ്റിന് കുറിച്ച് അവിടെ തന്നെ ബ്ലെഡ് അങ്ങനെ ബ്ലെഡ് എടുത്ത് ട്ട് പോയി സി ഇലവണോ അങ്ങനെന്തോ ഒരു സംഭവായിരുന്നേ അപ്പം അത് പിറ്റേസം ഉച്ചയെ കഴിയുമ്പോ അപ്പെഴാ ആ റിസൾട്ട് കിട്ടൊത്തൊള്ളു അങ്ങനെ എന്തുവാ ദേവിച്ച് അങ്ങനെ അപ്പൊ ദേവിച്ചെണ്ണും മതി ഇവിടെത്തെ ചേട്ടനും കൂടെ പോയി
ഉം
ആശുത്രി പോയി റിസൾട്ട് വാങ്ങാം പോയി റിസൾട്ട് റിസൾട്ട് വാങ്ങാം പോയപ്പഴത്തേക്കാണെങ്കി ഞാനിത് ഫോണിലിരുന്ന് സെർച്ചെയ്ത് സെർച്ചെയ്താപ്പം യൂറ്റൂ ബിലിതിങ്ങനെ ക്യാൻസർലോ കാണിച്ച്
ആഹ്
അപ്പത്തൊട്ട് ഞാനിവിടെ കെ ടന്ന് അനുഭവിച്ച വേദനെയൊന്നും പറയണ്ട
ഉം
പ്രഗ്നന്റും ഈയൊരു കാര്യവും അങ്ങനെ പിന്നെയിവര് വന്ന് ഇപ്പൊ ഇവർക്ക് കാര്യ അറിയായിരുന്നു അങ്ങനെ അപ്പൊപിന്നെ അതൊന്നും കൊഴപ്പൊന്നുല്ലായിര്ന്ന് ആഹ് പോട്ട് കൊഴപ്പില്ല കൊഴപ്പില്ല ഞാൻ പാത്രം കഴുവായിര്ന്ന് അമ്പതിന്റെ നോട്ട് വലിച്ച് കീറി ആഹ് ആഹ് എന്നെട്ട് എന്തുവാ അപ്പൊ ഞാനനുഭവിച്ച വേനെയൊന്നും പറയണ്ട പിന്നെ അത് കഴിഞ് രണ്ടാമത് ഞാൻ വീണ്ടും പ്രെഗ്നന്റായില്ലെ അത് അപോഷനായി പോയിട്ട് അപ്പൊഴും ഇതുണ്ട് പക്ഷെ അവരയിനെ പറ്റിയൊന്നും
പക്ഷെ ഞാനിതിനകത്തൊരു കാര്യം പറയട്ടെ അതൊന്ന് ഇടക്കൊന്ന് ഫോളോഅപ്പ് ചെയ്യണം കാര്യ യെന്താന്നറിയാവോ ഞാനന്ന് കോട്ടയെസ്സി നിന്ന സമയത്ത് എന്ന് വെച്ചാ ഇപ്പെയെത്ര വർഷാ ആയെടി ഇവിടെ വന്നിട്ട് ഞാനിപ്പൊ മൂന്ന് വർഷാകാൻ പോവാ അവിടെ നിന്ന സമയത്ത് ഒരു ദുവസം ഈ നിശചേച്ചി ആണെങ്കി ഒരു ദിവസം ആശുപത്രീല് ഇതുപോലെ ശരീരം കൊഴയുന്ന് എന്നൊക്കെ പറഞ്ഞൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചിരുത്തി ഇങ്ങനെ ഭയങ്കരായിട്ട് കരയൊക്കെ ചെയ്ത് അന്ന് ഇതുപോലെ ഈ ചേച്ചിക്ക് യൂട്രസിനകത്തൊരു മൊഴയുണ്ടായിരുന്നു ഇതുപോലെ അൾട്രാസൗണ്ടെങ്ങാണ്ട് എട്ത്തപ്പൊഴത്തേക്കെ ന്തോ ഇതുപോലെ നമ്മടെടുത്ത് പറയുവല്ലേ ഫോളോഅപ്പ് ചെയ്യണം ഫർദർ ഫോളോഅപ്പ് എന്നൊക്കെ പർഞ്ഞോണ്ട്
അങ്ങനൊന്നും എനിക്ക് പറഞ്ഞില്ലടി
ആഹ് അങ്ങനെ മറ്റെ അവരോട് പറഞ്ഞ് അപ്പൊ അവരാണെങ്കി ഈ ഡോക്ടറെയൊക്കെ കാണിച്ചപ്പെഴത്തേക്ക് പറഞ്ഞ് ഇപ്പത് കൊഴപ്പവില്ലന്ന് പക്ഷെ ആ മൊഴയായിപ്പൊ ഇത് പ്രശ്നവായത് അത്
ആണല്ലെ?
അന്നത്തെ അത് നിശച്ചേച്ചി പറയുന്നേ കാര്യം അന്നല്ല കൊഴപ്പമില്ലെന്ന് പറഞ്ഞോണ്ടെ ഇവര് പിന്നെ അതിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല കൊഴപ്പവൊന്നുയില്ലെന്ന് പറഞ്ഞു അപ്പ ആ ഇപ്പയിത്രയും ഒരു ഒരു മൂന്ന് മൂന്നര വർഷ വായില്ലെ അപ്പൊ ആ സാധനം ആണിരുന്ന് വലുതായി അപ്പൊ ഇതുവരെ അത് പുറത്തോട്ടൊന്നും ആഹ് ആഹ് ആ് അങ്ങനെ ഹോസ്പിറ്റലേ അപ്പൊ എനിക്ക് എന്തോവാന്ന് അറിയാംവ എനിക്കല്ല പാൻക്രിയാസിസിസ്റ്റിന്റെ ഇല്ലേ അപ്പൊ എനിക്ക് കഴിഞ്ഞ മാസമായിരുന്നു ടെസ്റ്റ് ഞാൻ ഇതുപോലെ പേടിച്ചി പോന്നത് ഇപ്പ ഇത് കേട്ടപ്പ എനിക്ക് ഭയങ്കര പേടി ഇവിടെ ചേട്ടൻ മഴ
നിന നീവിടൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ഒരു സിസ്റ്റിന്റെ കാര്യം
അതാടി പാൻ കൃയേസിനകത്ത ഒരു സിസ്റ്റ് എനിക്ക് പറഞ്ഞില്ലേ അന്ന്